ഹലോ ആഹ് ആഹ് ഇപ്പൊ കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
എൻ്റെ നല്ല വിശേഷം
ഉം ഫുഡൊക്കെ കഴിച്ച് കെടന്നാർന്നാ
ഇല്ലില്ല കിടന്നിട്ടില്ല ഫുഡ് കഴിച്ച് ടെ ക്ലീൻ ആക്കിക്കൊണ്ടിരി ക്കാ
ആഹ് ആഹ് കുട്ടികളൊക്കെ
ഉം കുട്ടികളൊക്കെ കെടന്നു
ഉം ഉം ഉം ഞങ്ങളും ഫുഡ് കഴിച്ചു കിടന്നു ങ്ങനെ കൊറച്ചേരം ഒന്നിരുന്നതാണ്
ഉം ഫോണിലൊക്കെ ഇരുന്നിട്ടുണ്ടാവൂലേ ഒന്ന് കെടന്നാല് കുറച്ചു നേരം
കൊറച്ചു നേരം ഫോണില് കാണും അന്നേരം അത് നമ്മളെ കൈ കിട്ടുള്ളുന്ന് സാറ്റർഡേ ആയോണ്ട്
ആഹ് അതെ അതെ കുട്ടികള് സ്കൂളില്ലാത്തോണ്ട്ല്ലെ
ഉം ആഹ് അങ്ങനെ പിന്നെ എന്താ ഫുഡൊക്കെ എന്താ ചോറാ കയിക്കാ
ആഹ് ആഹ്
ഉം
ചോറുണ്ടാവുമ്പോ പിന്നെ ഒരുമിച്ച് വെക്കാ വോണ്ടേ ഇല്ലെങ്കി പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കൂട്ടോ കമ്മി വരിയാണെങ്കില്
ഉം ഇവടിം ചോറായിക്കാ ചോറ് കഴിച്ചില്ലെങ്കി എന്തോ പോലെയാ ചിലരൊക്കെ കാപ്പിയെല്ലാം ഉണ്ടായി കഴിഞ്ഞു ഉം കഴിഞ്ഞു പോയാൽ പിന്നെ വിശക്കും ചോറാവുമ്പോ കൊഴപ്പല്ല കാപ്പി കുടിച്ചാ അങ്ങ ഒരു ഇതാണ്.
ആ ആ
പിന്നെ കിട്ടിയ സൈഡ് ആയിട്ട് കഴികൊന്നോള്ളൂ ഞാൻ ചോറ്
ആ ആ അ ഉം ഇപ്പൊ കധികം ആൾക്കാരും ചോറൊക്കെ ഒഴിവാക്കിയല്ലോ ലെ.
ആ അതെ അതെ. അത് ഷുഗറും എന്തെേലും അസുഖങ്ങളൊക്കെ ഉള്ളവരെ അങ്ങനെ ചെയ്യുനേ.
ഇല്ലാത്തവരും അധികം ഇപ്പൊ
ആ അങ്ങനെന്നെ എന്നിട്ട് അരി ആഹാരം കഴിച്ചൂടന്ന് പറഞ്ഞിട്ട് അവര് ആതിമാവിന്റെ ഒരട്ടിയും
ഉം ഉം അതെ ശരി.
ഉം അങ്ങനെയുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികള?
കുട്ടികള് ആ ഒരാൾ മൂന്നിലാണ്. ചെറിയാൾ ഏ യുകെജി യാണ്.
ആ ആ രണ്ട് പെൺകുട്ടികളാ?
അല്ല ല്ല വലുതാണ് ചെറുത് പെണ്ണ്.
ഉ ഉ ഇവിടെ രണ്ട് വ്യക്തികള് ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ പഠ ഒരാൾ ആറിൽ.
ആ അ തന്നെയാണോ?
എടുത്ത് കൊറച്ചല്ലാ ബസ്സില് കൊടുത് ഉണ്ട് അടുത്താണെങ്കിലും നമ്മൾ ബസി ൽ ഇരുന്ന കുറച്ചുകൂടെ എന്നും നടങ്ങുന്ന ദൂരേൊക്കെ ഉള്ളൂ എന്നാലും
ആ ആ ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെ അല്ലേല്ലേ മ മക്കള നമ്മളൊക്കെ ആയിരുന്ന കാലത്ത്
ആ ഇത്ര നട നേരത്തെ ഇറങ്ങാനുള്ള വെപ്രാളെയൊള്ളു. പവർഗക. ഉം നിക്ക് അവരെ ബാഗ് കൊണ്ട് പോകുന്നതിനെന്നെ ഒരു ബസ് വേണം.
ഉം അതെ
നൈറ്റ് കൊണ്ടു പോവാൻ.
ഉം.
ഉം നോക്കാം. സ്കൂൾ വണ്ടി ഇല്ലന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അവർ പോകൂല അത
പോകൂല ആ ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെ.
ഉ പിന്നെ മീനാ കിട്ടാറുണ്ടോ?
ആഹ് മീൻ കിട്ടും. ഇവിടെ ഉപ്പ എന്താ മീൻകച്ചോടക്കാരന ഇപ്പ കൊണ്ടനേരും. അങ്ങനെ എല്ലാ മീനും സുലഭമായിട്ട് ആഹ് ട്രോളിങ് ആയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇണ്ടായിരുന്നു രണ്ടു ദിവസം ഉപ്പക്ക് മീൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇണ്ടായിരുന്നു. ഇന്ന് വത്തൽ മീനയിരുന്നു.
ആ അതെന്ത് മീന്
എങ്ങനെ ബത്തൽ മീന അറിയില്ലേ? ആഹ് ആ വത്തൽ ആ ചെറിയ ചെറിയ മീനുണ്ടല്ലോ നത്തോലിയോ അങ്ങനെ എന്തോ പറയില്ലേ അതിന്
ആഹ് നെത്തോലിന്നാ നമ്മളെ നാട്ടില് പറയന്ന് അവിടെ എന്തരോ ഒത്തല്ലല്ലേ ഓ ആഹ് ആഹ് ആഹ് അങ്ങനെ എനിക്ക ഒന്ന് വത്തല്ല കിട്ടിയത്. ഇവിടെ മത്തി തന്നാ.
മതി ആഹ് ചിലടത്ത് മാറ്റണ്ട് ആഹ്
ആഹ് മത്തിന്ന് പറ മത്തി പിന്നെ വേറൊരു മീന ഉണ്ടല്ലോ ചാളാ
ആഹ് ചാള ആഹ് ചാള പിന്നെ ഏതാണ് ചാളയും മത്തിയൊന്നല്ലേ? അപ്പൊ.
അല്ല അല്ല മത്തി വച്ച കൂടെ പരന്നത് ചാള കുറച്ചൂടെ ഉരുണ്ടതായിരിക്കും.
ഉരണ്ടത് ആഹ് ആഹ് അയല അല്ലേ?
അയില്ല വേറെ.
ആഹ് അയല വേറെ ആഹ്
മങ്കട മങ്കട വേറയില്ലേ.
അതെനിക്കറിയില്ല ട്ടോ അതേത് മീനാ.
മങ്കട എന്ന് പറഞ്ഞാ വാല് ഭയങ്കര കട്ടിയാ തൊലി ഉരിക്കുന്നതാ അത്.
ആഹ് ആഹ് ആഹ് കണമീന് ആയിരിക്കുവാണെങ്കിൽ. ഞങ്ങളവിടെ കണമീൻന്ന് പറയാറുണ്ട്. നല്ല ടേസ്റ്റ് ആഹ് അതെ അതെ അതെ അതെ ടേസ്റ്റിയാണ് മീന്.
ആഹ് അത് തന്നെ വാ അത് വറുത്തരച്ചൊക്കെ വെക്കാ നല്ലതാ.
ആഹ് ആഹ് ആഹ് ഇവിടെ കണാന്ന പറയാ.
ആഹ് ആഹ് ഇവിടെ മങ്കടന്ന് പറ വല്ലരു കളിയക്ക് മങ്കട കൂട്ടിയ സങ്കടം മാറുവെന്ന് പറഞ്ഞു.
അങ്ങന ചൊല്ലണ്ട്ല്ലേ ആഹ് അത്ര ടേസ്റ്റി ആയിട്ടായിരിക്കും.
ആഹ് അതെ അത് കൂടുതലും നമ്മളെ നാട്ടിലൊക്കെ വറുത്തരച്ച കറി വെയ്ക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെയ്ക്കും നല്ലതാ. പിന്നെ കണവണ്ട്, കൊഞ്ച്.
ആഹ് കൊഞ്ച് പലപ്പോഴും ഭയങ്കര പൈസ വിലയാണല്ലോ. കൊഞ്ചിനോക്കെ ചെ ചെമ്മീൻ പോലത്തെ മീനല്ലേ അത് ചെമ്മീനല്ലേ?
ആഹ് അതാ കൊഞ്ചാ ആഹ അത് തന്നെ
ആഹ അതെ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വാങ്ങി കഴിഞ്ഞ ആഴ്ചായിട്ടെ വാങ്ങി നൂറ് രൂ പ നന്നൂറ്റൻപത് രൂപ.
ആഹ എത്ര രുപക്ക് മേടിച്ചാലും ഒരു കിണ്ണി പോലും കാണത്തില്ല.
അതെ അത് അതിന്റെ
അത് മുമ്പ് ഒരു ചൊല്ലണ്ട് ഒരു ഭാര്യ ഭർ വും കൂടി അടികൂടിയത് കൊഞ്ച് മേടിച്ചൊണ്ട് കൊടുത്തിട് ഭർത്താവ് പുറത്തോട്ട് വന്നപ്പം. കൊഞ്ച് കാണുന്നില്ല അയള് ഒരുലോട്. കൊഞ്ച് മേടിച്ചോണ്ട് വന്നു തൊലിച്ചു വന്നപ്പ ഇച്ചരിയേ ഉള്ളു. അങ്ങനെ രണ്ടും കൂടെ വഴക്കായി. ആഹ് അങ്ങനെ നീയല്ലാ കക നീ എല്ലാം ഉപ്പ്നോക്കി ഉപ്പ്നോക്കി ച്ചാന്ന് ചോദിച്ചി കറിയുന്നു കോരിയിട്ട് കാണുന്നില്ല.
ആഹ് ആഹ് ആഹ്
അങ്ങനെയുണ്ട്. അതുകൊണ്ട് കൊഞ്ച് തെളിക്കുമ്പോ ഹസ്പെന്റ പിടിച്ചടു
ആഹ് അതേ ആഹ് അല്ലെങ്കിൽ അടി പോട്ടുല്ലേ
ഉം പിന്നേ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള് വേറെ ആരൊക്കെയ വീട്ടില് ഇപ്പം.
ഓ ഇല്ലല്ല ഞങ്ങളിപ്പോ വേറെ താമസായി ച്ച്ണ്ട് ഒരു വർഷം ആവണൊള്ളു
ആ ആഹ് അടുത്തൊക്കെ അയൽ
ആഹ് അയൽക്കാരൊക്കെ ഇണ്ട് തൊട്ടടുത്ത് എന്റെരു പ്രായം ആ ഇവരെ അ ഹസ്ബൻഡിന്റെ ആ ഫ്രണ്ടിന്റെ വൈഫ് ഫ്രണ്ട് തൊട്ടടുത്താണ് വീട് അങ്ങനെ അടുത്തടുത്തൊക്കെ വീട്ണ്ട്
പിന്നെ മഴയൊക്കെ കൊറവുണ്ടായിരുന്നോ ഇന്ന് ഇത്തിരി കൊറഞ്ഞില്ലേ
ന്ന് മഴ പെയ്തിട്ടേ ഇല്ല
ആ ഇവിടെ അതെ
ആ വെയിലുണ്ടായിരുന്നു ന്ന് ഇന്ന് ചൂട്ണ്ട്പ്പോ രാത്രി നല്ല ചൂട്ണ്ട് ചൂടുണ്ട് മഴ പെയ്തില്ലെങ്കി ചൂടന്നെ മഴ പെയ്താലോ പേടിയാണേനും അസുഖങ്ങളും
അതെ
ക്കണ്ട് അവടെ ഈച്ച കൊതുകൊക്കെ അധികരിച്ചിട്ടുണ്ട് ആഹ് ഭയങ്കര ശല്യായിട്ട്ണ്ട് ഉം ഇപ്പ ഈച്ചന്റെ മരുന്നുകളൊക്കെ കിട്ടല് കൊറവാ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ആഹ് ഓ ഓ കടെല് പോയിട്ട് കിട്ടിയില്ല
ഉം ഇവടെന്ന് എനിക്ക് ഒരണ്ണം കിട്ടി അതില് സ്പ്രേ ചെയ്യുന്നത് അത് അത് നമ്മളെ പാത്രത്തിലൊന്നും വീണുടന്നാ പറയു
ആഹ് ആ ആവതില്ല ഉം ഇവിടെ സുലഭമായിട്ട് കിട്ട് കിട്ട്ണത് മറ്റയാ ഒരു പശ ആണ് അതിൽ വന്ന് ഒട്ടിരിക്കുവാണ്
ആ ആ ഇതൊരു സ്പ്രേ ആ മ എന്റെ കയ്യിലെ പുൽത്തയ്ലങ്ങളും മണംഒള്ള അത് കൊഴപ്പ ഇല്ല പക്ഷെ ഈച്ച കൊറവ്ണ്ടോ അടി ശരി യേശു
ആഹ് ആഹ് ആ രാത്രി പോലും ഉണ്ട് ഉം രാത്രി പോലും ഉണ്ട് ഈച്ച ഉം
ഉം തറയൊക്കെ നനയാതെക്ക നോക്ക നോക്ക്യാ ഒരു വിതൊക്കെ കുറയും തിട്ടൊക്കെ എപ്പഴും തൊടച്ച് വൃത്തിയായിട്ട് ഇര്ന്ന്
പലപ്പോഴും ചക്കയൊക്കെ ഇണ്ടാവ ണ്ട് ഇള്ള് ഒരു കാലാണല്ലോ ഇപ്പം ചക്ക എപ്പഴും വീട്ടില് ഇണ്ടാവും അധികം
ആ ചക്കയൊക്കെ വീണ് അതിനകത്ത് അത് മണപ്പിച്ച് വരുന്ന ഈ
ഉം ആ ആ ആ
ഞാനയിന് വന്ന് കേറുമ്പോ വൃത്യേടായി
ആഹ് അതെ അങ്ങനെ വിചാരിക്കും ആൾക്കാര് പക്ഷെ ഇപ്പത്തെ ഒരു സഹച ചര്യം എല്ലാർക്ക്‌ ക്കും അറിയാ എല്ലാടത്തും ഉണ്ടത് ആ എന്നാലും ഉണ്ടാകും ഈച്ച ആ ഉം ഉം ഈ മഴങ്ങട് പെയ്യുമ്പളാണ് അതൊക്കെ വരുന്നത് അതുപോലെ തന്നെ അസുഖങ്ങളും ഷിഗല്ല
ശിഖല്ല ഇനിപ്പം എല്ലാം ഉണ്ട് രണ്ട് വിദ്യാർത്ഥികൾക്കാണ്ട് ശിഖല്ല വന്നെന്നൊക്കെ പറ
ആഹ് ഇവടെ അടുത്ത് ഒരാള് മരിച്ചു ഇന്നലെ ഒരു ചേച്ചിയാണ്
ഉം ഇപ്പ ഇവടെ ഹെൽത്തിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് നമ്മള് പരിസരക്കെ വൃത്തിയുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട്
ആഹ് ആ ആ
ഒരു ക്ലാസൊക്കെ എടുക്കുന്നു ചെറിയ പനി വെഷ് ലക്ഷണങ്ങളൊക്കെ വരുമ്പഴേ ഹോസ്പിറ്റലിൽ പോണന്നൊക്കെ പറയുന്നു
ഉം ഉം ഉം ഇനിപ്പോ അങ്ങനെയുള്ള വീതികളായിരിക്കുംല്ലേ.
ആ അങ്ങനെ കൊറോണ വന്നപ്പോഴേ എല്ലാവർക്കും. പേടിയല്ലേ പകർച്ച വ്യാതി വരുന്നത്.
ആആ
കൊറോണ വന്നിട്ട് നമ്മെ വിചാരിച്ചട്ടല്ലാെ മാറുംന്ന് ഇങ്ങനെ എല്ലാരും ഇന്നും ആകത്ത് തന്നെ ഇരിക്കാന്നാണ് വിാരിച്ചത്
ഉം എന്നാലും മാറിക്കിട്ടി
എല്ലരും മാറി കിട്ടി- അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുംന്ന എല്ലരും
മ്മ് വിചാരിച്ചു
അന്നെ അത്പോയി കിട്ടി ഓരോരുത്തരെ കൊണ്ട് പോയപ്പോ- ആ ന്നാ ശെരി ഓക്കേ എന്നെ വിളിച്ചോട്ടോ ഇ ഇന്ന് വിളിക്കുന്ന നാളെ വിളിക്കുന്ന നമ്പർ സേവ് എന്നിട്ട നാളെ എപ്പഴേലും മെസേജ് ഇട്ട മതി ഞാൻ ഫ്രീ ആവുമ്പോ പറയാ
ആഹ ആഹ ഇപ്പൊ തിരക്കില്ലെങ്കിൽ ഇന്ന് വിളിക്കാം
ഇപ്പൊ എന്റെ ഹസ്ബൻന്റ് വിളിക്കും കേട്ടാ അന്നേരം ഞാൻ ചെലപ്പോ കട്ടാക്കാൻ നോക്കൂല അതും കട്ടാക്കാ നോക്കൂല ഇതും ക അവസ്ഥയാവും എന്റെ എന്റെ ഇ സേവ് ചെയ്തിട്ടേര് നാളെ എപ്പഴോ ഒരു മെസ്സേജ് അയച്ച മതി നാളെ മൊത്തം ഞാൻ ഫ്രീയാ
ആ ഓക്കേ ഓക്കേ ഓക്കെ-
ആ ശരി